ആ കേക്കാം എന്തെടുക്കുുവായിരുന്നു സുഖായിട്ടിരിക്ക് ന്ന് പണിക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞോ
ഉം ഇല്യല്ല പരിപാടി ഫുഡൊക്കെ കഴിച്ച്
ആഹ്
മക്കളൊക്കെ നിക്ക്ന്ന വെസം ആയത് കൊണ്ട് താമസിച്ചേ കഴിയൂള്ളൂ പണിയൊക്കെ
ആഹ്
ഫുഡും താമസിച്ചാ കഴിക്കുന്നു
ഓ
ഉ പിന്നെന്നാ സ്കൂളിലെ ഷോപ്പിംഗ ഒക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞിട്ടില്ല
ആഹ
തൊടങ്ങണം
ആഹ ഇനിയും ഇണ്ടല്ലോ ദിവസ
ആഹ് ദിവസണ്ട്
പിന്നെ വേറെന്ത പരിപാടി ഒക്കെ ചായ കുടിക്കും ആ ഒ ആറ മണിയൊക്കെ ആവുമ്പോ ആഹ രാത്രി ഏഴര ഒക്കെ ആവുമ്പോം കഴിക്കാം
ആഹ്ആഹ് ചോറ്ന്നെ ആണോ കൈ കാറ്
അല്ല രാ അപ്പൊ എന്തെലും ചോറ് കഴിക്കില്ല ചോറ് നേരേ ഉള്ളൂ
ആ അല്ലാരോ
ആഹ് എല്ലാരും മുടിക്കാക്ക് നിർബന്ധ ഇല്ല രാവിലെ ത്തെ കാണ എന്തേലും അതേ കഴിക്കുള്ളു അത അല്ലെങ്കിൽ വൈന്നേരം ആവുമ്പം ഈ സമയമക്കകുമ്പ എന്തേലും ആക്കി എക്കും
ആ
നേരത്തെേ കഴിച്ചേക്കും അല്ലെ താമസിക്കുന്ന വലിയ താൽപ പര്യല്യ ചെയ്യ പിന്നെ ഫുഡൊക്കെ കഴിച്ചാ
ഓ ഫുഡയ്ച്ചു
ചായക്ക് എന്നാ സ്നാക്സ്?
സ്നാക്സ് ബേക്കറി ഇണ്ട്
ആഹ ഒന്നും ഉണ്ടാക്കലില്ലായിരിക്കും
അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഇല്ല
ഉം
മടിയാണ്
ആഹ ഞാൻ വല്ലപ്പുഴൊക്കെ ഉണ്ടാക്കും ആഹ് വല്ലപ്പോഴും ഇണ്ടാക്കും മക്കൾക്ക് എന്നുംഈ മേടിക്കല് ഈ പൊരിച്ച എണ്ണ തന്നെയ ആയൊണ്ട്
ആഹ
ആ മടിയാ ഇവിടെ അങ്ങനെ വാങ്ങിക്കാൻ
ഏ ഇവിടെ ഹസ്ബന്റ് ജോലി കഴിഞ്ഞ് വരുമ്പോ എന്തേലും കൊണ്ടോരും
ആഹ് ആ ഇവിടെ അങ്ങനെന്നെയാ വരു കൊണ്ട് രു അപ്പം പുള്ളിക്ക് അങ്ങനെ മടിയാ പൊതുവെആ എന്നാലും ഒരു പരീഷണം
ആഹ്
എന്തേലും മക്കൾക്ക് മേടിക്കുന്നതും അങ്ങനെ കൊള്ളുകല്ലോ
ആഹ് അത് കൊള്ളൂല അത എണ്ണ ത്ര ദിവസാന്നും പറയാൻ പറ്റൂല്ല
അത് തന്നെ എ നമുക്ക് ആകെ മക്കക്ക് കൊടുക്കല് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെ ഒത്തിരി എണ്ണയെ പൊരിച്ച് പൊരിച്ച് തന്നെ ആവുമ്പം
ആഹ്
എന്തേലും നമ്മള് തട്ടിക്കൂട്ടുന്നതാകുമ്പോ ചള്ളായാലും കുഴപ്പ
ആഹ് അതെ ന്നെ നല്ല സാധന ആവും
അത് തന്നെ പിന്നെ പചക് ക്കേക്ക് ഇഷ്ടം പോലെ കിട്ടാന്ണ്ടല്ലോ ചക്ക പഴുത്തത് കൊണ്ട് എന്തെലുക്കെ ഉണ്ടാക്കും അടയോ കക്കുമ്പളപ്പുവൊ
ഏ
അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലേ ചക്ക കൊണ്ട്
ട്ടെ അടിക്കലാദ്യ
ആ ആ മിക്സിയിലിട്ട് അടിക്കും ആ ആ ചക്ക മാത്രം മിക്സിലിട്ട് അടി ച്ചി ട്ട് അവൈ
ആഹ് ആഹ്
ട്ട് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയുടെ പാനീയാക്കും സർ
ആ ആ ആ
എന്നിട്ട് ഈ ചക്കയുടെ മിക്സും കൂടെ കൂട്ട കുഴച്ചിട്ട് നമ്മള് വാഴയിലയില് പരത്തും
ആഹ്
ന്നിട്ട് ഒരു വാഴയില് പരത്തിയിട്ട് ഒരു വാഴൽ കൊണ്ട് മൂടി തിരിച്ച് മറച്ചു വീട്ട് നല്ല ആ മുറുക്കി എടുക്കും ഇങ്ങനെ നല്ല കട്ടിക്ക്
ആഹ
അങ്ങനെ എടുക്കും
ആഹ
അങ്ങനെയൊന്നും ഉണ്ടാക്കിട്ടില്ല
ഇല്ലല്ല
ആ നല്ല ടേസ്റ്റ് ആ ഇച്ചിരി തേങ്ങ ഒക്കെ കൂടുതൽ ഇടണം നല്ലതകുമ്പോ എണ്ണയും അല്ല നല്ല സാധനം ആ വലു ആക്കാം ഇപ്പൊ ഈ ഒത്തിരി ഗ്യാസിന്റെൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഗ്യാസ് പോകന്ന് പേടിയല്ലേ കുറേ നേരം അപ്പം ആ ആ അപ്പച്ചെമ്പില് ആവിൽ മേവിക്കാം അങ്ങനെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതിൽ തന്നെ അതാവുമ്പ കൊറെ ഇലകള് വെക്കാൻ പറ്റൂല്ലോ മടക്കി മടക്കി അങ്ങനെ ഉണ്ടാക്ക പിന്നെ ചക്ക വരിക്കച്ചക്കെ ആണെങ്കിൽ പൊരിക്കാല്ലോ
ആഹ പച്ചച്ചക്ക്ല്ലേ പക്കറി
അല്ല അങ്ങനെയല്ല അത് മറ്റേ ഇങ്ങനെ ഈ കൊള്ളിയായിട്ടല്ലേ
ആഹ ആഹ
നിർത്തി നീള ഇത് കീറി അങ്ങനെയല്ല ഇത് നമ്മള് പഴം പൊരിക്കുകല്ലേ
ആഹ
നേന്ത്രപ്പഴം പൊരിക്ക കേഴ അങ്ങനെ അതേ ബാറ്ററില് തന്നെ ഇ് ത്ത് ആഹ് മാവ ഉണ്ടാക്കി അതില് മുക്കി പൊരിക്കാം ഇപ്പൊ എന്ത ഇന്ന് രണ്ട് റെസിപ്പി ഇടില്ലേ
ആ രണ്ട്ു ദിവസ പോട്ടി
ഇനി ട്രൈ ചെയ്തു നോക്ക് ആഹ അത് അടിപൊളിയ ചക്കക്ക ആ വീല് വേവ വേവിച്ചാലും നല്ലതാ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ വെറകടുപ്പാണെ കൊഴപ്പില്ലാട്ടോ വെറകടുപ്പാണെ നമ്മടെ ഈ വല്ല്യദോശക്കല്ല് ഉണ്ടല്ലോ
ആഹ്
അത് വെച്ചിട്ട് അങ്ങനെ വ് വെറകടുപ്പിലാണെങ്കിപ്പിന്നെ കൊറേ നേരം കെടന്നാലും കൊഴപ്പുല്ല തിരിച്ചുംമറിച്ചും ഇട്ക് ഇട് ഇട്ക്കെരുത് ചെയ്യാലോ
ആഹ് ആഹ്
അത് നല്ലതാ വൈയുന്നേരം കട്ടൻ ചായക്ക്ക്കെ നല്ല ടേസ്റ്റാസാനം നീ നി ഏലക്കായും ജീരകോക്കെ പൊടിച്ചിട്ടാ ഇച്ച്രൂ ടേസ്റ്റ് കൂടും
ഏത് ജീരകം ചെറിയ ജീരകൊ
ആഹ് ചെറീയ ജീരകവും ഏലക്കായൊകൂടി നമ്മള് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട്താണെങ്കി
ആഹ്
ഇച്ച്ര്കൂടേസ്റ്റ് കൂടും
ആഹ്
അതൊന്നും ചെയ്ത് നോക്കീട്ടി
ഇല്ലാല്ലാ
ഉം അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്
ആ പ്പചക്കേടെ സീസണാ നി മയയ്താലോന്നുന്നിനും പ റ്റൂല്ലത് വെള്ളം എറങ്ങിയാ
ന്നാല് പഴുത്തതാമ്പോഴേ മ്മുക്ക് കൊഴപ്പില്ലല്ലോ
ആഹ്
പിന്നെ വേറെന്നാ പരിപാടിയൊക്കെ
എന്താ ഹ്ആ ഓ ചുമ്മാരിക്കും ഫോണാണല്ലെങ്കി ഒറ ആ
ഹ് അത് തന്നെ എല്ലാർക്കുഅത് തന്നെയാ പണി മക്കളും കൂടെ വീട്ടി ഇരിക്കുമ്പം പിന്നെ
ആഹ് മക്കളൊക്കെ എവിടേ
ഫോണ്കാണല് മക്കളൊണ്ട് ഇവിടെ മൂന്ന് പേരും ഉണ്ട്.
ഓ ആ
ഉം മൂത് മൂത്തയാള് ഇ ഇപ്പം പത്ത് പത്താം ക്ലാസ് എഴുതിയിരിക്കുന്നു വെള്ളിയാഴ്ചയാ റിസൾട്ട് ഉം വെള്ളിയാഴ്ച റിസൾട്ട്
ട്യൂഷൻ ഉണ്ടായിനിയോ
ആ കഴിഞ്ഞ്
ആഹ്
ബാക്കി രണ്ടപേര് ഒരാൾ അഞ്ചാം ക്ലാസ്സില് ആ പേടിയ പേടിയുണ്ട് ഇപ്പൊ ഭയങ്കര ടെൻഷനാ അടുത്ത് അടുത്തൊണ്ടിരിക്ക തോറും ഭയങ്കര പേടിയ അത് തന്നെ എത്ര പേരുണ്ട്
രണ്ടാളാ
രണ്ടാണ്
ആഹ വ ത് ഏഴാം ക്ലാസ്സക്കും ചേർത് രണ്ടാം ക്ലാസ്സക്കും
ആഹ ആ എനിക്ക് ഇളയ ആള് രണ്ടിലേക്ക് രണ്ടാമത്തെ ആളാഞ്ചാക്ലാസ്സിലേക്ക് ഇനി ആറിലേക്ക്
ആറിലേക്ക് ലെ ആ
ഏ പിന്നെ
ആഹ മളൊക്കെ എവിടെ വന്നിട്ട് ഒരാ
അതെ ഒരാൾ ഇവിടെ കിടക്കുന്ന ആ
ആഹ
ബാക്കി രണ്ടു പേര് കളിക്കാനായിട്ട് ഇറങ്ങിപ്പോയി
ഓ എല്ലാർക്കും
ഉം ഓൺലൈൻ ആണോ ആ വേണ്ട ബാഗ് കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട് വല്യ മുശിഞ്ഞിട്ടില്ല അതൊണ്ട് ഇനിപ്പ അടുത്ത വർഷം വല്ല വാങ്ങാന്നന്ന് പറഞ്ഞ് ഇരിക്കുന്നു
വാങ്ങണന്ന് ചോയിച്ചാ വാങ്ങാനേ പറയുള്ളൂ ഇപ്പഴത്തെ ബാഗിന്റെക്കെ വില എന്താ ആയിരം ആയിരത്തിഞ്ഞൂറൊക്കെ കൊടുത്താലും ഒരു വർഷം എങ്ങനെയെങ്കിലു ഒക്കെ തള്ളി നീക്കും കദേ പറ്റുള്ളൂ അല്ല എന്ത് വേഗം വെച്ചാ ഉള്ളാകുന്നത്
ആഹ അതന്നെ
വേഗം ഇതാകും
ബാഗ് നോട്ട്ബുക്ക് കൊട വാട്ടർ ബോട്ടില് പൗച്ച് എല്ലാതും വാങ്ങണം
ആഹ ആഹ അത്തന്നെ എനിക്കും അതൊക്കെ വാങ്ങണം
ആഹ
വാട്ടർ ബോട്ടിലും പൗച്ചും ഒക്കെ വാങ്ങും
ആഹ
കൊട പിന്നെ കൊണ്ട വിടിയിലും കൊണ്ടുവരവും ആയതു കൊണ്ട്
വണ്ടിയിലാണോ പോകല്
ആഹ് വണ്ടീന്ന് ഇവിടെ ഇവിടുന്ന് കൊണ്ടേ വിടും
ആഹ് അങ്ങനെ ആകുമ്പോ അത്ര അത്യാവശ്യല്ല
ആഹ് ഒരെണ്ണം മതിയല്ലോ
ആഹ് ഉം ഉം
ബാക്കി പിന്ന പിന്നെ ഇളയയാളെ ബസ്സിനാക്കണന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഈ വിടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ആകുമ്പോഴേ ഭയങ്കര താമസവാ വേറെ പണിക്കൊന്നും നമുക്ക് പറ്റിയേല പിന്നെ
ആഹ്
അല്ലെങ്കി ഈ വർഷം ഇനി ബസിലേക്ക് തന്നെ ആക്കണന്ന് അങ്ങനെയും പറയുന്നുണ്ട്
ഓഹ്
ഉം ഉം സ്കൂള് തുറക്കുന്നതേ ചെലവല്ലേ
ആഹ് ഹന്നെ
എല്ലാത്തിനും ഇങ്ങനെ പിറക്കിക്കോണ്ടി ക്കണം യൂണിഫോം ഒക്കെ വാങ്ങണ്ടേ ഇല്ല എനിക്ക് യൂണിഫോം രണ്ടാമത്തെവക്ക് ഇനി മൂത്ത ആൾക്ക് വേറെയാ കഴിഞ്ഞ വർഷം ത്തെ അല്ല വേറെതാ
ആഹ്
രണ്ടാമത്തെ ആൾക്ക് കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട് എന്നാലും ഒരു ജോടിയും കൂടി ഒപ്പിക്കണം മഴയൊക്കെ ആവുമ്പോ പാടല്ലേ ള്ളയാളുടെ സ്കൂളിൽ നിന്ന് തന്നെ യൂണിഫോം കിട്ടിയിട്ടുണ്ട്
ആഹ് ഗവണ്മെന്റില്ലാ പ്രൈവറ്റിലാ മക്കളെ
ഗവൺമെന്റിലാ രണ്ടും കൂടി മിക്സാ പ്രൈവറ്റും ഗവൺമെൻറ്റും കൂടിയാ മൂന്ന് മൂന്ന് വരത് പഠിക്കുന്നതും രണ്ടു പേര് ഗേൾസ് സ്കൂൾ ഒരാള് മിക്സ്ഡ്
ഏഹ് യൂണിഫോമ്കിട്ടിയൊന്ന്ട്ട് ഷീലാ
യൂണിഫോം ഇളയാളുടെ കിട്ടി ആ അത് തയ്ച്ച വയ്ക്കണ ഇനി നോബിന്റെ ഇത് പെരുന്നാളിന്റെ ഇത് ക തിരക്കൊക്കെ കഴിയട്ടെന്ന് പറഞ്ഞിരിക്കുന്നു
ആഹ
എഏ
ന ഓക്കെ
എന്നാ ശരി എന്ന എന്നാൽ ആ ശ് വിശേഷം പറയാാനളിച്ച